ഹലോ ഹലോ കേക്കാൻ പറ്റ്ള്ളാ ആ ആ ആ ഇപ്പ കേക്കാം ഫുഡ് കഴിച്ചാ
ഏയ് കഴിച്ച്ട്ടില്ല കഴി
അന്തന്താണ് ഇത്ര വൈക്ണെ
ഏ ഇപ്പ പ്രാർത്ഥനല്ലേ കഴിഞ് ഇരിക്ക്ണ് പിന്നെ ഇവിടെ ഒരു പാമ്പിനൊ
പിന്നാ നോക്കി നടക് കയ്ര്ന്ന് വല്ല്യതല്ല ഹ് അത്യാവശ്യം ഏ കുഞ്ഞിദാ
ഉം ഉം
അപ്പ അതിനെ കിട്ടിട്ടില്ല അത് അങ്ങാട് പോയി അപ്പ ഇവിടെ ബേക്ക് വശത്ത് വീടിന്റെ ബാക്കില് കണ്ടേ അതിന തപ്പി അങ്ങട് പോയി ഏതാ ഇതിന് മുമ്പ് ആ ഇവിടെ കാ ബേക്കില് പറമ്പാ പിന്നെ ഇവിടെ വീടിന്റെ ഞ ആ ബാത്റൂമിന്റെ ഒരു പണി നടക്കണ്ട് പുറകശത്ത് അപ്പ അതിന്റെ കല്ലൊക്കെ പൊട്ടിച്ചിട്ടേക്കണോണ്ട് അയ്ന്റെ ഇടയിലോട്ടൊക്കെയാണ് കേറിപ്പോയത്
ഉം ഉം
ഹങ്ങനാ ആ കാര്യങ്ങള് അപ്പം അതിന്റെ പുറകെ നടക്കേരുന്നു
ഹാ ഉം ഉം
ഹാ പിന്ന ഇതിന് മുമ്പും ഇങ്ങനെ വന്നിട്ട്ണ്ട്
ഓ ഓ ഓ
കൊന്നട്ട്ണ്ട്
ചെറുതാണെങ്കില് കാ പ്പ് നെറയെ ഇണ്ടാവുന്ന് വെച്ചാല് അപ്പ് നെറയെ ഉണ്ടാവും ഇതിങ്ങനെ പെറ്റു പെര്കിട്ടുണ്ടാവും ഏ അതാണ്
ഉം ചെറുതായിർന്ന് അന്ന് വന്നത് ചെറുതാർന്ന് അന്ന്ട്ട് അതിനെ കൊല്ലേ ചെയ്ത്
ഉം ഉം ആ ആ ആ അതെ വെഷപ്പാമ്പ്കളേയ് ഉം ഉം
അങ്ങനെ ഇപ്പഴത്തെ ഏതാന്നറിയില്ല അമ്മാമ്മയാ കണ്ടത് ഞാൻ കണ്ടില്ലാർന്നു
ആ ആ ആ എന്തെങ്കിലൊക്കെ ഇ നോക്കി ശ്രദ്ധിച്ചിട്ട് ആ അത് തന്നെ വള വളപ്പങ്കനാണെങ്കി അയ്യോ ചൊമര് കൂടെ കേറും അതാണ്
അതല്ല അത് അട്ക്കളയിലോട്ട് കേറാൻ പോണെണെന്ന് തോന്ന്ണ് അപ്പം
ആ അതിപ്പോ ആ വാതലടച്ചാലും നമുക്ക് അത് ഗ്രില്ലിമ്മേ കൂടെ കേറും അതാണ്
ആ ഗ്രില്ല് ഇച്ചിരി താഴത്ത് ഇച്ചിരി തൊളയുണ്ട് അപ്പൊ ചെൽപ്പോ അടി കൂടെ കേറാനും ചാൻസ് ഉണ്ട് അപ്പൊ ഇപ്പ ഇത് മണ്ണെണ്ണൊക്കെ ഒയിച്ച് സ്പ്രേ ചെയ്തിട്ടുണ്ട്.
മണ്ണെണ്ണയും പാമ്പുവായിട്ട് ഇത് ബന്ധൊയില്ല ന്ന് വെച്ചാല് അതിനെ പറ്റൂല്ല മണം ഇതാക്കാള്ള ശ്വസിക്കാള്ള മണം മനസ്സിലാക്കാള്ള കഴിവില്ല പാമ്പിന്
ആഹ് അതല്ല മണ്ണണ്ണ അടിക്കണം അതിന്റെ തൊലി നീറോ
ആഹ അതോട്ടായിരിക്കും ആ അതൊള്ളൂ അല്ലാതെ മണം ഇതായിട്ട് അതിനൊരിക്കലും പറ്റൂല മണം മനസ്സിലാക്കാള്ള കഴിവില്ല ഉം ഉം സെൻസില്ലല്ല അതുകൊണ്ട് മഴയിണ്ടാ
മഴ ഏ ഇവിടെയില്ല ഇപ്പം ഈ പാതി രാത്രി ഒരു ഒന്നര രണ്ടു മണി ആവുമ്പഴത്തേക്ക് പെയ്യു തോന്നണു അല്ലാതെ പെയ്യണില്ല ഇപ്പം മഴക്കാലം ആന്നു തോന്നുന്നില്ല അതികം അവിടെയോ
ഏയ് ഇവിടെ നേരിയ മഴ പെയ്താരുന്ന് അന്നാലും ചൂടാണ്. ക്ലാസ്സുണ്ടോ നാളെ
ഏ നാളെ ക്ലാസ്സില്ല അവധിയാ ഇന്ന് ഇന്നത്തെ പ്രൊജക്റ്റ്‌ ചെയ്യണേ ആയിരുന്നെങ്കിൽ നാളത്തേക്ക് പോകേണ്ടി വന്നേനെ ഇന്നൊന്നും ചെയ്യാൻ പറ്റിയില്ല ഇന്നത്തെ വർക്ക്‌ അല്ല ഇന്നത്തെ വർക്ക്‌ അത് സാറ് വന്നിട്ടുണ്ട് വേറെ സ്ഥലത്ത്ന്നാ അപ്പം പുള്ളിയായിട്ട് ഇങ്ങനെ സംസാരിച്ച് ഇരിക്കെ ആരുന്നേ ബാക്കി കാര്യങ്ങൾ അപ്പം ഇങ്ങനെ ഓരോന്ന് ചെയ്ത് നോക്കിയപ്പം ഒന്നും ശെരി ആയില്ല അപ്പം അതിന്റെ കാര്യങ്ങൾ ഓരോന്ന് സംസാരി ച്ചിരുന്ന്
ജോബിന്റെ വെല്ല കാര്യോം ഒക്കെ ശെരിയാവോന്ന് നോക്ക് പ്ലേസ്മെന്റ് അത് വേറെയാ
പ്ലേസ്മെന്റ് ഇണ്ട് പക്ഷെ ഞങ്ങടെ സബ്ജെക്
ഉം അല്ലെങ്കിലും സബ്ജെക്ട് നോക്കേണ്ടാരുന്നേ നോക്കാറീ പ്ലേസ്മെന്റ് ഇണ്ടെങ്കിലേ ആഹ് ആ
ഉം പക്ഷെ ഒറപ്പില്ല കിട്ടുവോന്ന് നമു കെയാൻ കൂടുതലും മറ്റേ ആർട്സ് ആർട്സ്
എന്നാലും അങ്ങനെ അല്ല അത് ഇത് നോക്കിയിട്ടേ പി ജി ഇത് നോക്കിയിട്ട് ക്വാളിഫി ഫിക്കേഷൻ നോക്കിയിട്ട് വരുന്നത് ഉണ്ടാവും അത് അതപ്പം ട്രൈ ചെയ്ത് നോക്ക് കോളേജീന്ന് പ്ലേസ്മെന്റ് വരുന്നത് എപ്പഴും നല്ലത് ആയിരിക്കുവേ ഒള്ളു വിശ്വസിക്കാവുന്ന നല്ല സ്ഥലങ്ങളിലോ ണ്ടിവരുവോ അപ്പം സാലറിയും കുറച്ച് കൂടുതലായിരിക്കും
ആഹ് ആ അത് നോക്കണം
ഉം ഉം ഉം
ഉം ഒന്നും റെഡി ആയിട്ടില്ല
ആ അല്ല പിന്നെ ഇതിപ്പോ പരീക്ഷയുടെ സമയം വൈവേടയൊക്കെ സമയമള്ളോ അപ്പൊ അതൊന്നന്ന് നോക്കിട്ട് അതും കൂടെ ഇവിടെ ഒന്ന് നോക്കിട്ടെ ഉം
ഉം ആ അങ്ങനെ ആലോചിക്കണേ ഇല്ലെങ്കില് വേറെ സ്ഥലത്ത് സാദാ പോലെ ഇന്റർവ്യൂവിന് പോയി ജോലിക്ക കൊണ്ട വരും
ആ അല്ല ഇങ്ങനെ ആകുമ്പോ കുറച്ചും കൂടെത് നല്ലതാണെന്നാണ് ഞാൻ പറഞ്ഞത്ത്രേ ഉള്ളു
ആ ആ
ഉം ഉം
ന അല്ലെ പിന്നെ പി എസ് സി ഒക്കെ എഴുതാ എന്ന രീതിൽ
പി എസ് സി എഴുതാന്നുള്ളത് ഇതാണ് പക്ഷെ അത് കിട്ടുംന്നുള്ളത് നമ്മളെ അങ്ങനെ ഇതാകണല്ലോ അത് വ പ്രിപേടായി പോയാലും അത് അത് അതിന്റെ അത് നൊരു ഭാഗ്യം ന്നുള്ളൊരു വ അല്ല ഭാഗ്യം ന്നുള്ളൊരു തുകൂടി ഉണ്ടല്ലോ എത്ര നന്നായിട്ട് എഴുതിയാലും നമുക്ക് ഒരു ഭാഗ്യം എന്നുള്ള ഇതും കൂടെ പി എസ് സിയില് ഇത്ണ്ട്
ആഹ് ണ്ട
ഉം അതെന്തായാലും അങ്ങനെയും കൂടി ഉണ്ടോ ഒന്നും പഠിക്കാതെ പോയി എഴുതുന്നവർക്ക് ഒറ്റ പരീക്ഷ എഴുത്തൂടെ കിട്ടാറുണ്ട് അവ നന്നായിട്ട് പ്രിപ്പേർഡ് ആയിട്ട് പോകുന്നവർക്ക് ചിലപ്പോ നേറ്റീവ് മാർക്കിലും പോവാാറുണ്ട് അതൊക്കെ പറയാൻ പറ്റില്ല ഉം ഉം ആങ്ങനെ പിന്ന നെറ്റീവ് മാർക്ക ഉള്ളതൊക്കെ ഭയങ്കര പാടാണ് ആഹ് അത്രുള്ളൂ ട്രൈ ചെയ്ത് നോക്കണ എല്ലാരും നോക്കാറുണ്ടല്ലോ ഒരു ഒരു പരീക്ഷ പി എസ് സി പരീക്ഷെങ്കിലും എഴുതാത്ത ആരും ഉണ്ടവാറില്ല
ഉം അത അങ്ങനെ ആലോചി ക്കനെ ചെയ്യാ പിന്നെ ആരാ അ മോനാണോ അ
ആഹ് അവൻ ഫുട്ബോള് കണ്ടോൊണ്ടിരിക്കാണ്
ആ ഭയങ്കര കുരുത്തക്കെേടാണ്ലേ
ആഹ് കുരുത്തക്കെടാ ഏറെക്കുറെ
ഉം പഠിക്കോ വല്ലതും
ആഹ് കൊഴപ്പൊന്നുല്ല പഠിച്ചോളും ഉം
എട്ട് ഇപ്പ എത്രേലാ പഠിക്ക്ണെ ആഹ് എങ്ങനണ്ട് പാ ക്ലാസ്സൊക്കെ
ക്ലാസ്സ് കുഴപ്പുല്ല മാക്സ് ഇച്ചിരി ട്ട ഫാണോ കെമിസ്റ്റ്രീ ടാഫാണ് വേറെ കൊയ് കൊന്നുല്ല. ഫിസിക്സ് ഒക്കെ വല്യയ കൊഴപ്പായിട്ട് പറയണ്ല്ല ഇനി പ്പ അടുത്ത മാസോണ് ജൂലൈയിലാണ് എക്സാമ് അത് കഴിഞ്ഞാലേ ഇപ്പറിയാൻ പറ്റൊള്ളൂ എൻ താണാ ആവറേജ് ആഹ്.
ആഹ് ശരി അതായിണ്ട് പിന്നെ നോ കാല ട്യൂഷന് പോവ്ണ്ടാ?
ഏഹ് ട്യൂഷൻ പോകാൻ സമയം കിട്ടാറില്ല അവന് ഏഴുമണിയൊക്കാവുരുമ്പോ ആറെ അമ്പതാവും വരുമ്പോ. എല്ലാ ട്യൂഷൻ ക്ലാസ്സില് അഞ്ചു മണിക്കൊക്കെ ആയിരിക്കും തുടങ്ങണേ ആറ് മണി ക്കെക്കെ അപ്പ് അപ്പയുവം വരുമ്പോഴേക്കും എന്താലും ഏഴ് മണിയാ ഉം സമയം സമയം കിട്ടൂല അതുകൊണ്ട് സ്കൂളില് പിന്നെ സ്പെഷ്യൽ ക്ലാസ്സൊക്കിണ്ട്. അത് പഠിക്കണ പിള്ളേരാണെ പോ പക്ഷെ മാത്‍സ് മാത്രേ ഫോളോ ചെയ്യാനായിട്ട് ഇച്ചിരി പാടുള്ളൂ. ബാക്കിയൊക്കെ ഓക്കേയാണ് ഉം
ഉം ആ എന്തായാലും നന്നായിട്ട് പഠിക്കാൻ പറ പ്ലസ്ടുവല്ലെ
ആ അതേന്നെ പ്ലസ് അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇനി ബാക്കിയുള്ള ലൈഫ് ഇതാണത്
എന്തുട്ടെടുക്കാനാ പ്ലാന് ഇതുകഴിഞ്ഞിട്ട്
അവന് ബിഎസ്സി നഴ്‌സിങ്ങന്നെ വേണോന്നും പറഞ്ഞിട്ടാണ് പറയണേത് ഇത്രേം നാള് മാറി മാറി കൊണ്ടിരിക്കും എങ്ങനെയാന്നറിഞ്ഞൂടാ ബിഎസ്സി നേഴ്‌സിങ്ങാണ് നേഴ്സിങ്ങാണേലും കാശ് പിന്നെ ഇപ്പൊ ഇത് ഉണ്ടെന്ന് തോന്നണ് എഡ്യൂക്കേഷൻ ലോൺ ഉണ്ട് അതുകൊണ്ടാണ്‌
ഉം അല്ലേലും ഗവണ്മെന്റ് സ് നോക്കാർന്നില്ലേ
ഗവണ്മെന്റ് സ്ഥാപനങ്ങള് നോ- നമുക്കിവിടെ ആഹ് റേഷൻ കാർഡ് അതൊക്ക ഇവിടുത്തെ ഒക്കെ വേണം
മ്മ് മ്മ്
അതുകൊണ്ടാ അങ്ങനെ ഒരു കേരളത്തില് നോക്കാനായിട്ട് പൈസ എപ്പഴും നന്നായിട്ട് പിന്നെ മാർക്കും വേണം കേരളത്തില് മാർക്ക്‌ ഭയങ്കര ഇതാണ് ഇവിടെ മാർക്കിണ്ടെങ്കിലും പൈസ കൊടുത്താ കേറാം അങ്ങനെക്കെ
മ്മ് നന്നായിട്ട് പഠിക്കാൻ പറ അപ്പൊ നല്ല മാർക്ക്‌ കിട്ടുവല്ലോ
പഠിക്കാൻ ആഹ് പിന്നെ ദൈവാധീനവും വേണോല്ല മ്മ് ഇങ്ങനെക്കെ മ്മ് എന്താണ് ചോറ് കഴിക്കാനായിട്ട് ഇത്രേം വൈകു - അത്
അത് ഇത് പ്രാർത്ഥനേൽ ഇരുന്നപ്പോ ഞാൻ പറഞ്ഞില്ലേ പാമ്പിനെ കണ്ടെന്ന്
ആഹ് അതുകൊണ്ടാണ്
ദേ ഇപ്പൊ തന്നെ കഴിക്കും ചോറ് കൊടുക്കണേ ഉള്ളു ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് കൊറേ എഴുതാനുണ്ട് റെക്കോർഡ് കൂടി എഴുതട്ടെ കിടക്കൂള്ളു
ആഹ് ഇനിയിപ്പോ നാളെ ക്ലാസ്സില്ലല്ലോ നാളെ ക്ലാസ്സില്ലാത്ത കൊണ്ട് വൈകി ആണേലും എഴുനേൽക്കാല്ലോ അത്രേ ഉള്ളു
ആഹ അപ്പൊ രാത്രി അവിടെ എഴുതിട്ട സമയം വൈകാലും കുഴപ്പില്ലല്ലോ ന ആലോചിച്ചി പണ്ട് നനി ഉറക്ക വന്നന്ന് ഉറങ്ങും
ഉം അത്ര ഉള്ളു ആ
ഏ ആണ് ഇവിടെ കാര്യങ്ങൾ പിന്നെ നിങ്ങളെ ഫുഡ്‌ കഴിച്ചോ
ആഹ നത്തെേ കഴിക്കു ട്യൂഷൻ എടുക്കണ്ടേട്യൂഷൻ പിള്ളേര് പോയിക്കിണ്ട് ആ കഴിക്കും അപ്പൊ ഒരു ഒമ്പ ഒമ്പത് മണിയോ ക്യാവുമ്പോത്തിനും കഴിക്കും പിന്നീനി ആ കിടക്കണം കുളിക്ക്യണംകുളിക്കാതെ പറ്റൂല്ല ന്ന് വച്ചാ ഭയങ്കര ചൂടാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് അന്നനെ വേം കെടക്കും രാവിലെണീ ല്ല നാളെ വിണ്ടിപ്പം
ആഹ് നാളെം വർക് ഇണ്ടല്ലേ ഇപ്പ ദിവസം പെട്ടെന്ന് പോണതേ അറിയ്ണ്ല്ലാ ഒറ്റടിക്ക് ഇപ്പതേ ആ റു മാസയി ആറു മാസം തീരാൻ പോണ് അര വർഷം കഴിഞ്ഞ്
ശരി അതന്നെ
ഇഞ് അടുത്താര അഹ് ഇതിലോട്ട് കേറാൻ പോണേണ്
വേറെന്താ
വേറന്ത് ഉം കേകണില്ലെ ഹലോ
ആഹ് ആഹ് പറഞ്ഞോ കേക്ണല്ലേ
ആഹ് കേക്കാം കേക്കാം
ആഹ് ആഹ് ആഹ് ഇപ്പ തന്നെ ഇല്ലില്ല വേങ്ക ടക്കണം മേ
ഉം അപ്പൊ നാളത്തേക്ക് അവനും ഉണ്ടോ നാള ക്ലാസ്
ആഹ് അവനുണ്ട് നാളെ പ്ലസ് ടു കാർക്ക്ണ്ട് ആഹ് പ്ലസ്ടു ക്കാർക്കും പത്താം ക്ലാസ്സാർക്കും ഊം വൈകുന്നേരം വരെ ഉണ്ട് മൂന്നു മണി ഉണ്ടാവും മൂന്ന് മണി വരെ ആ ആ ആഹ് നാളെ സ്പെഷ്യൽ ഇണ്ടാവും
ഉം
ഉം ആ അത് തന്നെ പഠിക്കാൻ പറയ്ണ്ട് മോള് പഠിച്ചു കഴിഞ്ഞാൽ നല്ലതാ അവരവർക്ക് കൊള്ളാം അല്ലാ
അതെ എന്നാ ശെരി എന്നാ
ശെരി എന്നാ
ഓക്കേ എന്നാ ശെരി ബൈ